ഹലോ
ഹലോ, ആ കേൾക്കാൻ പറ്റുന്നു പറയ്
എന്തുണ്ട്?.
എന്താ നല്ല വിശേഷം. എന്താണ് ഹോ ഹോസ്പിറ്റലിൽല്ന്ന് പോയില്ലേ?.
ഇന്ന് പോയില്ല. ഇന്ന്
സൻഡേല്ലെ ലീവാ
ഇന്ന് ലീവാ. ഇന്ന് പള്ളീലക്കെ പോയിട്ട് വന്നു.
ആഹ് എല്ലാ സൺഡേം ലീവാ?.
എല്ലാ സൺഡേം ലീവാ
ആഹ് അത് ശരി ഓന്ന് രാവിലെ തന്നെ പോയി കാണല്ലേ, പള്ളീല്.
ആ പള്ളിൽ രാവിലെ തന്നെ പോയിട്ട് വരും. ഉം
രാവിലെ പോയിട്ട്
പിന്നെ ഒരു ഒരു ഒന്നര വരെയുണ്ട്.
എന്ത് പള്ളിയിലോ?.
പള്ളിയിൽ ഒന്നര വരെയുണ്ട്.
ഇവിടെ ഈ ഞ എൻ്റെ അയൽവാസി അവര് പോയാല് രാത്രി രാത്രിയല്ലാം ഒരു ആറുമണിയൊക്കെ ആകും തിരിച്ചെത്താൻ എ എല്ലാം ഞായറാഴ്ച്ചയും.
മ് മ് ഉ ആറ് മണിയാവും അല്ലേ?.
അതെന്താ അങ്ങനെ?.
അതെന്താ?. ആറ് മണിയാവു അല്ലയോ തിരിച്ചെത്താന്.
ആ മിക്കവാറും ദിവസം രാവിലെ പോയാൽ രാവിലെ ഏഴ് മണി അങ്ങനെ ആ സമയത്ത് അപം ഒകൊപോ ന്നിട്ട് വൈകുന്നേരം ആറ് മണിക്കൊക്കെ അത് തിരിച്ചു വരും. ഇനി വേറെ വല്ലയിടത്തും പോകുന്നുണ്ടോന്ന് അറിയില്ല. ഒപ്പള്ളി കഴിഞ്ഞിട്ട് അങ്ങനെ ഉടവു അല്ല അങ്ങനെയാവുമല്ലോ. ചിലപ്പം സൺഡേ അല്ല ലീവ് അല്ല ഇപ്പ അങ്ങനെ പുറത്തൊക്കെ പോയിട്ട് വരുന്നതണാവോ മക്കളെയും കുട്ടി.
അവിടെ എന്തുവായിരുന്നു ഇന്ന് പരിപാടി.
ഇന്ന് വിശേഷം ഒന്നുല്ല. ഇന്നലെ വേ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയായിരുന്നു മക്കൾക്ക്. ഇന്ന് ഞാൻ സാദാ ചോറ് ഇപ്പ സാമ്പാറും മു മുട്ട പെ പൊരിച്ചതും.
അങ്ങനെയൊക്കെ ഉണ്ടാക്കി, ഉം
ഇന്ന് സൺഡേ ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടോ സ്പെഷ്യൽ ഉണ്ടായിരുന്നോ?.
ഇന്ന് സ്പെഷ്യലൊന്നും ഇല്ലായിരുന്നു. ചോറും, അവിയലും, പയർ, തോരനും, ഒക്കെ ഉള്ളയിരുന്നു.
ആ സൺണ്ടേ സ്പെഷ്യൽ ഉണ്ടാക്കില്ലേ?.
ഉണ്ടാക്കും ഉണ്ടാക്കും ഉണ്ടാക്കും ഇന്ന് ഒരു ചേഞ്ച് വേണ്ടായോ?.
ഉം ആ ആ അതെ ഭക്ഷണംമ ഒക്കെ ഉണ്ടാക്കോ ഫുഡ് ഒക്കെ ഉണ്ടാക്കോ
ഫുഡ് ഉണ്ടാക്കുംന്ന് ചോദിച്ച കഴിഞ്ഞാൽ അമ്മയാാ ഉണ്ടാക്കുന്നത്.
അത് കഴിക്കാനരിക്കും.
ഏഅമ്മ ഇല്ലെങ്കി ഞാൻ കറി ഉണ്ടാക്കും.
അറിയോ?
ആഹ ചോറൊക്കെ വെക്കും കറി ഒക്കെ വെക്കും അറിയാവുന്ന രീതി വെക്കും. എനിക്ക് കൂട്ടാനാണെങ്കിൽ വെക്കും എല്ലാർ കൂടെ വെക്കത്തില്ല.
ആ ആ അങ്ങനെ ആ വേഗം പഠിച്ചോ വേറെരു വീട്ടക്ക് കെടിച്ചുവിടണ്ടേ
ഉ അതൊരു ശരിയാ അയ് നൊരു സമയം വരുമ്പോ അതെല്ലാം അങ്ങ് പഠിക്കണം
ആഹ് അതെ അതവിടെ ചെല്ലുമ്പേ എന്ന ആരും പഠിച്ചിട്ടൊന്നല്ലല്ലോ ഞാനൊന്നും എനിക്കൊന്നും ഒന്നും അറി ലേ നു അറിയില്ലായിരുന്നു.
പഠിച്ചിടാ ഉ ചെന്നിട്ട് പഠിച്ചു പിന്നെ അന്ന അന്ന ഏ അവസ്ഥ അങ്ങനെയാണ് ഞങ്ങള ഇവിടെ എല്ലാവരും. ര പത്ത് പതിനാറ് വയസ്സില്ണ്ട് കെട്ടിച്ചണ്ട് വിടല്ലേ പത്താം ക്ലാസ് കഴിഞ്ഞ പാടോ കല്യാണം കഴിച്ച വിടും പിന്നെപ്പോ ആരെന്ത് പഠിക്കാണ്.
പത്താം ക്ലാസ് കഴിഞ്ഞപ്പഴോ
ഉം ക്ലാസ് പ്ലസ് വണ്ണിനന് അപേക്ഷിച്ചിട്ടള്ളോ അപ്പോഴക്കും കല്യാണം കഴി കഴിച്ചു വിട്ടു ഇരുപത് വർഷായി
ഇരുപത് വർഷമായി ആഹ്
ഇരുപത് വർഷായി
ഭർത്താവിന ന്തോ ജോലി
ഭർത്താവ് ഉസ്താദ
ആഹ് ഉസ്താദാ ആഹ് ആഹ് ഉം
അങ്ങനെ പിന്നെ അവിടെ വീട്ടിൽ ചെന്നിട്ടാണ് എല്ലാം പഠിക്കുന്നത് നമ്മള് എല്ലാം ചോറ് കുച്ച് വാർക്കുന്നതടക്കം അവിടെ ചെന്നിട്ട് അവിടിക്ക അവിടെയാണെങ്കിലിൽ ഒത്തിരിയാളും വല്യ കലത്തിലാവും ഭക്ഷണൊക്കെ വെക്ക
ഉം ഉം ഉം ഉം ഉ അത് പിന്നെ പടി ഠിക്കുവല്ലോ നമ്മള് നമ്മള് പഠിക്കാൻ എത്ര തയ്യാറല്ലേലും നമ്മള് കണ്ടങ്ങ് പഠിക്കും
അതെ സാഹചര്യം അങ്ങനെ ആകുമ്പോ പിന്നെ എങ്ങനെയുണ്ടാവ
ശരി അങ്ങനെ ആവും
ആകാൻര അന്ഒന്നും എനിക്ക് പൊന്തൂലായിരുന്നു അടുപ്പ ഇന്നത്തെ പോലെ ഗ്യാസിലൊന്നും അല്ലല്ലോ ക്ക അടുപ്പേൽ കത്തിച്ച് എല്ലാം വെക്കണായിരുന്നു അവിടുന്ന് ആഹ് പിന്നെ കലം നമ്മൾ അടുപ്പത്ത്ന്ന് ഇങ്ങോട്ട് എടുത്ത വെക്കാൻ പൊന്തൂല്ല അത്രേക്കെ വലിയ കാലത്തിലാണ് പ്രശ്ണാകും അരിയൊക്കെ വെക്കുക
ഉം ഉം ഉം ഉം ഉം അന്ന് കുറച്ചും കൂടെ കൊച്ചല്ലായിരുന്നോ
ആഹ് അതെ ചെറുതാണ് താനും പിന്നെ മൂത്തച്ഛന്മാര് രണ്ടു പേര് പിന്നെ ഒരു നാത്തുന് കല്യാണം കഴിച്ച് പിന്നെ ഡൈവേഴ്സ് ആയി അത്ണ്ടായിരുന്നു പിന്നെ പാപ്പ ഉമ്മ വേറെ ചെറിയ നാത്തൂന് കല്യാണം കഴിഞ്ഞാലും അതിനൊരു ചിരി മെൻ്റലി ഒരു പ്രോബ്ലം ഉള്ള ആളാണ് അപ്പൊ അവരും വീട്ടിൽ തന്നെയ ആവും ഉം ഇവർക്ക എല്ലർക്കും വെക്കണ്ടേ
ഉം ഉം ഉം
അല്ല അതൊക്കെ ആലോചിക്കുമ്പോ ഇപ്പോഎങ്ങനെ കഴിഞ്ഞു പോയിന്നര്
അതാ അതൊക്കെ ആലോചിക്കുമ്പോ ഒരു അത്ഭുതവാ
അതെ ഭയങ്കര സംഭവമാണ് അതെ ഇനിപോയി കാണാം ഇപ്പൊ പിന്നെ ഒരു ആഹ് ഒരാൾ ഉറങ്ങി ചെറുത് ഇതില്ലങ്ങനെ അവന് ഉറങ്ങി പറഞ്ഞതിൽ നടക്കുന്നുണ്ട് അവള് ഉച്ചക്ക് നന്നായിട്ടോ ആഹ് അവന ഉറങ്ങാണ് അവന ഉറങ്ങാണ് അവനോട് പഠിക്കാൻ പറഞ്ഞിരുന്ന പഠിക്കാത പോകുമ്പ കിറന്നുറങ്ങിയന്ന് പരാതി പറയാവും അവൾക്ക് ഒന്ന് ഉച്ചയ്ക്ക് ഉറങ്ങിയത് കൊണ്ടേ അവൾക്ക് ഉറക്കം വരുന്നുണ്ടാവുല്ല ഉം സൺണ്ടേ അല്ലേ എനിക്ക് നല്ല പനി തലവേദന എടുത്തിട്ട് ഛർദിക്ക അപ്പ ഞാന് എന്ത് ചെയ്തു രണ്ടാളോടും കിടന്നു ഉറങ്ങാൻ പറഞ്ഞു ഇന്നാ പിന്നെ ഏ ത അടി ഉണ്ടാക്കൂല്ലല്ലോ രണ്ടുപേരും പോയി കടന്നുറങ്ങമ്പോ അല്ലെങ്കിൽ പുസ്തകം എടുത്തിട്ട് വായിക്കേ എഴുതേ എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ പ പഠിക്ക അല്ലെങ്കിൽ കടന്നുറങ്ങ ഏതെങ്കിലും ഒന്നാണ് അപ്പൊ രണ്ടാളും വേഗം പോയി കടന്നുറങ്ങി പഠിക്കാൻ പിന്നെ പഠിക്കാൻ പറഞ്ഞേ വേഗം ഉറങ്ങിക്കോളും അപ്പൊ പിന്നെ
ഓൾ ആഹ് അതൊരു ശെരിയാ എന്നും പഠിക്കാൻ പറഞ്ഞാ മതി
അതെ പഠിക്കാൻ പറഞ്ഞാ എവിടന്നാണോ ഉറക്കാൻ വരുന്ന അറിയില്ല വേഗം കടന്നോളും അങ്ങനെ സമയം ഉറങ്ങിക്ക്ണ് എനിക്ക് തല വേദനിച്ചിട്ട്ന്ന്റിയോ ഞാൻ പോയി കെടന്ന്.
പ്പൊ എങ്ങനുണ്ട് തലവേദന മാറിയോ.
ഇല്ലേ തലവേദന മാറിയിട്ടില്ല അതുകൊണ്ടാണ് രാവിലെ ടാസ്കിനൊന്നും ഇരിക്കാതെ. ഇത്രയും ഇതായത്.
തലവേദനിച്ചിട്ട് ഇപ്പൊ കുറച്ചായിട്ട് ഛർദി വരുന്നു പാരസെറ്റാമോൾ എടുത്ത് കഴിച്ചപ്പോ. അതൊക്കെ ഒന്നിച്ച് ഛർദ്ദിച്ച് കളഞ്ഞ് ഛർദ്ദിച്ചാല്. സാധാരണ എല്ലാർക്കും ഛർദി കഴിഞ്ഞാൽ തലവേദന
മൈഗ്രൈൻ അല്ല ഇത് മൈഗ്രൈന ആണ് ഒരു ഭാഗം മൊത്തം ഇങ്ങനെ ഒരു വേദനൊക്കെയല്ലേ.
ഇത് ഒന്നും അറില്ല ഒന്ന് കാണിച്ചു നോക്കണം കൊറച്ചായിട്ട് തല ൻ്റെ ഉള്ളിലൊരു വിങ്ങ്ണ പോലെ ഇങ്ങനെ ഇങ്ങനെ.
ആ അത് കാണിക്കണം ഉം ഉം.
അപ്പൊ ഒന്ന് കാണിക്കണം ഇഞ്ഞിപോ മ്മളെ തല തല
വല്ലവും കൂടിയതായിരിക്കും.
ബി പി അതൊന്നും ഇനിക്കില്ല.
ഇങ്ങനെ വിങ്ങും. തല വിങ്ങി തലവേന എടുത്ത്. പിന്നെ നമ്മള് ന്താ പറയാ തലയിൽ ഗ്യാസൊക്കെ കേറി ബി പി കൂടി അങ്ങനെ.
ആണല്ലേ
ഛർദ്ദിക്കാനൊക്കെ വരും പെട്ടെന്നേ
അതാ ഇപ്പൊ കുറച്ചായിട്ട് എനിക്ക് തലവേദന വന്ന ഛർദ്ദിക്കണ പരിപാടിയാണ് ഇപ്പ
അത് ബിപി യാ അത് ബി പി നോക്കണം ബി പി നോക്കണം.
ആണല്ലേ ഉം
നമ്മളപ്പോ ഉപ്പൊക്കെ ഒക്കെ ഒന്ന് കുറയ്ക്കണം.
ആ ഏ ഷുഗറൊന്നും ഉണ്ടായിരുന്നില്ല നോക്കിയാന്നൊന്നും ഇനി
ഷുഗറൊന്നും ഉണ്ടാവത്തില്ല ഷുഗറൊന്നും ഉണ്ടാവത്തില്ല ബി പി പ്രഷറൊക്കെ കൂടുതലായിരിക്കും.
ഈ മറ്റേ ഇതുണ്ടല്ലോ വൈറ്റമിൻ ഡീന്റെ കുറവുണ്ട് നന്നായിട്ട് അതിന്റെ അത് ഇത് ഇതിനെ ബാധിക്കുവോ ങ്ങനെ ന്തെങ്കിലും ഉണ്ടോ.
അതിന്റേത് അങ്ങനെ വരത്തില്ല
ഇല്ലല്ലേ അത് നന്നായിട്ട് കുറഞ്ഞിട്ട് ഇപ്പം
അതൊക്കെ ഒന്ന് കൊണ്ട് കാണിക്കണം അതൊക്കെ എന്തുവാണെന്ന് നമ്മള് വെച്ചോണ്ടിരിക്കരുത് കേട്ടോ
പോകണം എന്തായാലും ഈ തലവേദന പറയാൻ പറ്റില്ലല്ലോ തലേന്റെ ഇപ്പൊ ഞങ്ങളവിടെ അടുത്ത് തന്നെ ഒരു കുട്ടിക്ക് തലവേദന മൈഗ്രെയിന് മരുന്ന് കൊടുക്കും ഇപ്പം ഏത് ഡോക്ടർമാർ ചെന്നാലുംന്ന് പറഞ്ഞ്
ഇപ്പോ തീരെ മിണ്ടാതെ അനങ്ങാതെ കിടന്നപ്പോ ഒര് ഒ ഡോക്ടറെ കാണിച്ച് സി ടി എ താ സി ടി സ്കാൻ തന്നല്ലേ തലക്ക് അതൊക്കെ എടുത്തപ്പോ എന്തോ ഞരമ്പ് പിന്നെ ഇതായി ബ്ലഡ് ക്ലോട്ട് ആയിട്ട് തലയിടിച്ച് വീണിട്ടങ്ങാണ്ടെ ബ്ലഡ് ക്ലോട്ട് ആയി
ഓ അങ്ങനെ അങ്ങനെ ആ ആ ആ അത് അതൊരു ഭയങ്കര അപകടമാ അത്
ഞാനും തല അടിച്ചു വീണിട്ടുണ്ടെന്നേ ഇപ്പോഴൊന്നും അല്ല കുറച്ച്
ബ്ലഡ് ക്ലോട്ട് ആയി കിടന്നാ അത് ഭയങ്കര അപകടവാ ഒരു സൈഡിലേ
അതെ അങ്ങനെ ക്ലോട്ട് ആയി കിടന്നപ്പോ പിന്നെ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞു എന്നൊക്കെ ചെറിയ കുട്ടിയാ
ഏഴിലോ എട്ടിലോ ഒക്കെ പഠിക്കണെ ഉം ഫുട്ബോളൊക്കെ കളിക്കണ സമയത്ത് കടിഞ്ഞിട്ടി വീണാല് ഇങ്ങനെ ആവുമല്ലോ
ഉം ഉം ഒന്നും വേണ്ട ബോള് വന്ന് തലേ കൊണ്ടാ മതി
ആണല്ലേ
ഉം
എനിക്ക് എനിക്ക് ഒരു ആദ്യ ഒക്കെ ഇങ്ങനെ ഒരു ഭയങ്കര പെട്ടെന്ന് പെട്ടെന്ന് ഒര് പണിയെടുക്കണം കുട്ടിപ്പ പരിപാടി ഉണ്ടായിരുന്നു അതിന്റെ ഇടയിൽ നമ്മ നമ്മളിങ്ങനെ പിന്നെ ഇങ്ങണ്ട് നീരുന്ന ഇങ്ങനെ എവിടെയങ്കിലൊക്കെ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ നീരുന്ന സമയത്തൊ തലയിടിച്ച് അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്
ആഹ് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് തല തലക്ക്
ആഹ് പിന്നെ
അത് തലക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അത് നമ്മുടെ മറ്റുള്ള ശരീരത്ത് പറ്റുന്നുന്നത് പോലല്ല തലയ്ക്ക് പറ്റിക്കഴിഞ്ഞാൽ അത് സൂക്ഷിക്കണം
ആഹ് ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഞാനേ
ഉം പിന്നെ അതിന്റെ തലവേദന പോക ത്തില്ല പിന്നെ അതിന് എന്തെങ്കിലും ഒര് ഇതുണ്ടായിക്കഴിഞ്ഞാൽ തലേക്കിടക്കും തലവേദന പോകത്തില്ല
ആന്ന് അതിന്റെ എന്തേലും കുഴപ്പാണോന്ന് അറിയില്ല ഇടക്കിടക്ക് ഇണ്ട്പ്പോ ഈ തലവേദന പോയി നോക്കണം ഒന്ന് ചെക്കപ്പ് ചെയ്താലല്ലേ അറിയുള്ളൂ എന്താലും
അതെ അതെ ആഹ് ഉം
ആഹ് പോയി കിടന്നോ
പിന്ന് പിന്നെ ഇവിടെ ഇവർ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല ഇനി ഉറങ്ങണം സുഖായിട്ടിരിക്കുന്ന്
ആഹ് അവരൊക്കെ കിടന്നോ
ഇല്ല എല്ലാരും ഇവിടെക്കെ തന്നെ ഉണ്ട് അടുക്കളയിലാണ് പാചകം ചെയ്യുന്ന് പിള്ളാര് കളിക്കുന്ന് ഇനി പിള്ളോരൊക്കെ ഉറങ്ങാൻ രണ്ടും മൂന്നും പന്ത്രണ്ട് മണിയാ അല്ല രണ്ട് മണി വരെയാ ഈ കളി
ആണോ അപ്പൊ സ്കൂളിൽ പോണുണ്ടാവില്ല
സ്കൂളിൽ പോകുമ്പോൾ ഒരു ആയിരം വട്ടം വിളിക്കണം രാവിലെ എഴുന്നേക്ക എഴുന്നേക്കന്ന് പറഞ്ഞ് വിളിക്കണം
ഓഹ് ഓഹ് സ്കൂൾ പോണ അപ്പം നേരത്തെ കിടത്തി ഉറക്കി കൂടെ
നേരത്തെേ കിടത്തി ഉറക്കുന്ന എങ്ങനെ പറഞ്ഞാൽ കേൾക്കുവോ അതുവരെ കളിച്ച്
ആഹ് അത അഹ് പോയി കിടക്കെ മോനെ എന്നാ ശരി
ആ ശരി ശരി ഓക്കെ ഓക്കേ ഓക്കെ